ഹലോ ഹലോ
കേൾക്ണ്ടാ
ആ ണ്ട് മഴ നിന്നോ
ഇല്ലല്ല്യ ചെറ്തായിട്ട് ആ ആഹ്
ആ മക്കളൊക്കെ എന്താ ചീയ്യ്ണ്
ഉം ക്കള ഒരാളേക് ഞാൻ ചോറ് വാരികൊട്ത്ത് സ്കൂള്ട്ടന്ന് വിനത്ത അവിടെത വട്ടം വര്ച്ച് എഴുത്ണ്
ആഹ്
എന്തോ കളർ പേപ്പര്ല് എന്തോയ്യ
ആഹ് സ്കൂള് തൊർന്നില്ല പ്പ തുടങ്ങി അങ്ങ
ആഹ് അവനെ അങ്ങ ഇണ്ടാക്കലും വെട്ടി കൂട്ടലും.
ആഹ് ഇനി ഇതന്നെ ചരം കൊറേ വാങ്ങ വെട്ടാ കൂട്ടാ
പോയിനന്ന് ചെറുത് പോയിനന്ന് എന്നും വെട്ടി കൂട്ടലും ഇണ്ടാ
ആഹ് അത് തന്നെയാണ് പരിപാടി ഇവിടെ ചോയിക്കും. ഞാന് ചെലപ്പോക്കെ ആ പോയി വാങ്ങി കോ പറയൽണ്ട് ഇവിടെ ഇല്ലാത്ത ഈ കടേന്ന് കിട്ടാ- ഈ സാനാ ച്ച പിന്നൊരു ഭാഗോല്ല
ആഹ് അടുത് ന്ന് ലേ
മ്മ്-
ഉം വൽ പിന്നെ സ്കൂള് ക്ക് പോണോടുത്ത് പീട്യ ണ്ട് അവിടു ന്ന് വാങ്ങും
ആഹ് ഇവര് പിന്നെ ഐന്ന് മാങ്ങണ പൈസ കൊട് തൈച്ചിട്ടുള്ള പരിപാടി ഇല്ല
ആഹ് ഇവിടിം പറ്റൂല ഇവിടെ പിന്നെ അങ്ങനെ പോകുമ്പോളൊക്കെ അങ്ങനെ വാങ്ങീ കൊടുക്കും പൈസ കൊടു തയ്ക്കരുത് പറഞ്ഞണ്
ആഹ് ആഹ് അതെന്നെ പ്രശ്നം കുട്ട്യാളെ അതൊന്നും ആവൂല വാങ്ങ
ആഹ് വേറെ എന്തെങ്കിലോക്കെ ആവും ഉം
ആ മണത്തോക്ക് ഉം ചീഞ്ക് ണു റംബുട്ടാൻ വാങ്ങിക്കൊടുന്നതാ
ആഹ് ശരി
ഒന്ന് ചീഞ്കുണു
ആഹ്
ഉം
ചെലതിനുള്ളൊരു പുഴു ഉണ്ടാവലിണ്ട്
ക്കി കഴിച്ചിട്ടാ ഉ
പിന്നെ നല്ല വിലയാണ് ഇപ്പൊ വില കുറഞ്ഞ കണാവലേ
ഇത് വിടെ ഒരാള് ഇങ്ങനെ ഇതി നെടുത്തിട്ടേ അള് ക്ക് എറണാകൊളത്ത് ക ചോടാണ് അപ്പൊ അവിടെന്ന് ഇങ്ങനെ ഒരു മരം ഒന്നിച്ചെടുത്തിട്ട് ഇവിടെ കൊടുന്ന് വി ഇരുനൂറ് രൂപ കിലോ പർ
ആഹ് അതെന്നെ പറഞ്ഞ നല്ല റേ റ്റ് ണ്ടായിരുന്നു
എണ്ണുറ് രൂപായൊ ക്കെയാ ണ്
പുറത്തൊക്കെ പോകുമ്പോ കാണ അങ്ങനെ കൂട്ടി
ആഹ് ചിലത് നന്നാവും ചിലത് നന്നാവൂല അപ്പൊതിന്നെ സീസൺ ആണെന്നൊക്കെ പറയണേ
ചെലത് നന്നാവും ചില അവിടെ രാവലും ഭയണ്ടാ
നാവൾമഴ ന ഇവിടെല്ല അവിടെ എന്റെ വീടിിലും അവിടെ കാടൊക്കെ ഉണ്ട്
ആഹ
പക്ഷെ എപ്പ ഇ പറനെ കെറ്റായി വടാട്ടോ അങ്ങനെ വഴിയോർത്തൊക്കെ കാണാം വഴിയോരത്തൊക്കെ കാണാ പറയാ
പാടത്തൊക്കെ ഇണ്ടാവും
ഏഹ
പാടത്തൊക്കെ ഉണ്ടാവും ചെറയാ
ആഹ ചല തല്ലെ
ആഹ
നമ്മളവിടെ ആ ന ആ ഉങ്ങയില്ലല്ലോ പക്ക ബയസ കൊടുത്ത ആ അങ്ങനെ കിട്ടന്നാരട്ട ഉം ആഹ കുറച്ചൊക്കെ പ്രായുണ്ട് ഇന്ത്യ ഇവിടത്തെ മാക്ക് അത്യാവശ്യം പ്രായ ആ ഇവിടത്തെ മാക്ക്രു എഴുപത് എഴുപത്തഞ്ച്
ആ ശരി ഉ എന്ത എടുക്കുവോ വീട്ടില് പണിയന്താ എടുക്കുവോ
എന്ന ഇപ്പം എന്നന്നെ ചെയ്യുന്ന എനിക്ക് റെസ്റ്റായകാരണം എല്ലാവും ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ആ ചോറ് ചോറ് വെക്കണ പണി എന്നുംഉമ്മന്നെ ചെയ്യ കാരണം ഞമ്മളസര ചെല്ലുമ്പക്കലക്ക്ഓല്ക്ക് സമയംവെ നേരം മുഴുവ പ്പ പിന്നെ അതും ഓലടെ അടുപ്പതേടും പിന്നെ കൂട്ടാമണേന്റെ കാര്യ തിന്നാലി അടിക്കാതൊടക്ക അയിനൊന്ന് അ ചരിദ്തരും തുടക്കല് നിന്നിപ്പ ഞാന് അപ്പ അതുൊക്കെ ചെയ്തു
ആ
ഇന്നലെ മോള് വന്ന ക്കുമ്പോബി ഭയങ്കര ക്ഷീണതൊക്കെ വെയ്യ പിന്നെ ഇന്നല തൊടച്ചില്ല ഇനിപ്പന്ന അതുപോല്ത്തെ വരാറില്ലല്ലോ അപ്പൊ പിന്നെ ഞാനൊപ്പ പിന്നെ ബക്കറ്റ് ഒന്നും എടുക്കണ്ടല്ലോ ആ ബ ബാത്റൂമില് ബക്കറ്റ് വെച്ചി
ഇന്ന ഇങ്ങനെ എന്താണ് വലിച്ചോ വൈകിട്ട് തുടക്കാല് എന്നാല് പിന്നെതിനാത്ത് കേറുമ്പോ ഇങ്ങനെ എന്തോമാതിരി
ആ തുടച്ചാ മതിയാർന്ന് തോന്നും അപ്പൊ അത് വേറെ ചീരിയണ്ട വൃത്തി ഉണ്ട് ന്നൊക്കെ തോന്നു
ആ അതന്നെ ആ
ഉം
പിന്നെ എന്നും തടുക്കും ജല ദിവസോ ഇതേപോലെ പോലെ തന്നെ
ആ ഞാനിക്ക് ഇങ്ങനെ കൊണ്ടന്നെനാ നിണ്ടയില്ല്തെടക്കും. ചെലവര് രണ്ടു നേരൊക്കെ തൊട ക്കണ ആൾക്കാര്ണ്ട്. അത്രക്കൊന്നുംല്ല. ഓരോ ഓ ഓരോ നേരം തന്നെ ചെയ്യുള്ളൂ. ഉം
ചെലര് രണ്ട് നേ
ചെലവരിക്ക് എല്ലരു ല്ല ഞാൻ പറയോം ഓലിക്ക് വെരത് പണി മേച്ച് കിട്ടി
ആഹ് അതന്നെ. ശെരിയാണ്. ഓ വേറെ പണിയില്ലാത്തോർക്കുനെടക്കൊള്ളൂ. കച്ചറക്കായാല് ചെലപ്പ നമ്മെള് ഒന്നടി ചേരി നേരം വൈകുന്നേരെക്ക.
ആഹ് വൽ വല്ലാതെ പരത്തിയായി കുട്ടികളുള്ളതല്ലേ. വല്ലാതെ പരത്തിയാലൊക്കെക്കീ അല്ലാ തൊടക്കൊന്നുല്ല. ന്റെ വീട്ടിലാണ്. ആ യിന്റെ വീട്ടിലാണ് ഉച്ചക്ക് ചോറെയി കഴിഞ്ഞാ ഒന്ന് തൊടക്കും. പിന്നെ ഞങ്ങളല്ലാരും കൂടുമ്പഴേ പരക്കും ചെയ്യും
ആഹ് അല്ല അപ് അത് ഇന്റെ വീട്ടിലൊക്കെ അങ്ങത്തന്നെ ഞങ്ങള് മോഫ്റ്റ് തൊടക്കും എല്ലാരുക്കൂടി കൂടുമ്പോ ഇങ്ങനെ തൊടക്കാനായിട്ട് ഒരു മോഫ് അന്റെ ഓട്ടയിട്ടങ്ങെനെ പിള്ളേരു കോഴിക്കൂഞ്ഞൊക്കെ റെഡി. ആ അതെണ്ട്. അങ്ങനെക്കെ ചെയ്യും. അല്ലാതപ്പോ ചെളിയും പൊടിയൊന്നുംല്ലന്നാ.
ആഹ് എന്നിട്ട് ഇനി പ്പ വൈയു
ആഹ് ഉച്ചക്കത്തെന്നെ ആകെ രണ്ട് നേരം അതന്നെ
ആഹ് കടി പിന്നെ കടിയിണ്ടാക്കു വാണ്ടല്ലേ നമ്മള് പിന്നെ അതും ഇപ്പയി പറഞ്ഞമാതിരി നമ്മളെന്നെ.
ആഹ് പിന്നെ കടി ഉണ്ടാക്കിച്ചാ വിൽക്കക്കെനി ചപ്പാത്തിയെന്നെങ്കിലുക്കെണ്ടാക്കാനെയ്ക്കും ഉ റോസ്റ്റ് അല്ലെങ്കി ഉ കോഴിക്കറി അങ്ങനെയെക്കെ വേണം. അല്ലാതെ നമ്മില് പച്ചക്കറിയൊന്നും കൂട്ടൂല. ഉം ഉം അതിലച്ചകാർണ പിന്ന മടിച്ച ആഹ് പറ്റൂല
എങ്ങനെലൊക്കെ കേടു. ഇന്ന്പ്പെ എന്തെയ്തു ഞാന്. പച്ചക്കറിയൊന്നും അങ്ങനെ കഴിക്കൂല. അപ്പൊ എന്ത് ചെയ്തു കൊ ഒര് ബീറ്റ്റൂട്ടും. ഒര ക്യാരറ്റും കൊറച്ച് പയറിരുന്നീന്നു. അതും ഇന്നലെ പട്ടാണി കടല വെള്ളത്തിലിട്ടപ്പോരു ചദി ക്കയ് അപ്പയതീന്ന് കൊറച്ചതെടു വെച്ചീന്നു അത് കുപ്പാട് എടുത്തിട്ടേ അട മസാല കൂട്ടാൻ ഉണ്ടാക്കിട്ട കൊടു ത്തച്ചു
ആഹ് ശരിയാ എല്ലം കൂടി ടേ
ഏ എല്ലാ ആഹ് എല്ലാതും കൂടി നു ക്കർ ലാട് ഇട്ടു വല്ലുള്ളീം ത ക്കാളീം പച്ചമുളകും എല്ലാതും ഇട്ടിട്ടേ ബുൾ പൊടിയികളൊക്കെ ഇട്ടിട്ട് ചി ക്കൻ വെക്കുമ്പോലണ്ട് വെ ച്ചെടുത്തു
ആഹ ആഹ് അപ്പൊ ചിക്കന്റെ ചൊ യാണും വിചാരിച്ച
ആഹണ്ട അങ്ങനെയട് കഴിച്ചോ ല് അല്ലാതെ ഈ പച്ചക്കറി വരെ വയ് റ്റില് പെടുത്തും വേണല്ലോ വെറും ചിക്കനും മീനും
എന്റെ ചെറുതിനൊക്കെ ഞാന് ചോറ് കൊടുക്കും ചോ ന്നിട്ട് കൊഴച്ച് കൊടുക്കല ഇന്ന് ഇപ്പോ സാമ്പാർ വെച്ചിട്ട് ഞാന് മത്തനും അയിന് ക്യാരറ്റും എടുത്തക്കണ് ചോറ്റി കുഴിച്ച് ഇടാൻ അപ്പോ ഇങ്ങനെ അങ്ങട് തിന്ന് കൊറച്ചൊക്കെ അങ്ങനെ ആഹ് ആ ഇന്നലെ ഇതേപോലെ കോവയ്ക്ക ഉപ്പേരിവേച്ച്
ആഹ് കോവക്ക പൊരിച്ചു കൊടുത്താ മതിയായി കോവക്കൊക്കെ പോ വറുത്ത് കൊടുക്ക വഴുതനങ്ങൊക്കെ ഇപ്പൊ പൊരിച്ചിട്ട് കൊടുക്
ആഹ് വൈദന എന്റെ മോള് കാണാൻ പൊരിച്ച് കൂട്ടണ് ഇടയില് എനിക്കിഷ്ടല്ല
അതാ മസാലായിട്ട് ആഹ് ഇവിടെ മസാലൊക്കെ ആക്കിപ്പോ പൊരിച്ച് നോക്കിയപ്പ എനിക്കും ആദ്യം ഇഷ്ടണ്ടാര്ന്നില്ല ഇപ്പൊ കഴിച്ച് കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് ഇങ്ങനെ പിടിക്കലൊടങ്ങി ആദ്യം ഞാ വെറും ഇൻകും ഇഷ്ടണ്ടാരുന്നില്ല പച്ചക്കറി ഒന്നും ഞാനും ക കൂല ഇ അപ്പൊ പിന്നെ ഇപ്പങ്ങനെ ക്കൂ ഓരോന്ന് ഉണ്ടാക്കി വെറൈ
ഞാൻ ഉപ്പേരി ണ്ടാക്കി കഴിക്കണ ആട്ട് സാമ്പാറെല്ലാം ക്ക്ണ്ടായല് നല്ല കയ്
ആഹ് ആഹ് സാമ്പാർ ആഹ് സാമ്പാറും ആവിയല് ക്ക് ഉണ്ടാക്കിയാ മതി ന്ന പിന്നെ പച
ആഹ് ആഹ് ആഹ്
ഇവിടെ മോളൊക്കുള്ളിക്കറി വെച്ച അയ്ത്ത ഉള്ളിം തക്കാളിം കൂടി ഇട്ത്തപ്പൊർത്ക്കിടുവേ. ഞാൻ പറയാ അതൊക്കെ കഴിക്കാള്ളതാണ് പറിം ഇല്ലാ അല്ലെങ്കിപ്പ വെറും പൊടിയോള് ട്ട് തളപ്പിച്ചൊടു ത്താ പോരേ. ഈ പച്ചക്കറി ദും നേരെല്ലാത്ത നേരത്ത് നുർക്കിട പിന്നേ റിം അങ്ങനെയൊക്കെ ലോണാരിക്കേ
പച്ച ചക്കറിക്ക് പച്ചക്കറ
പനിയ ഒന്നണ്ടിട്ടപ്പൊ പാച്ച കറരിക്കും നല്ല വിലയാണ്
നല്ല വിലയണ തന്നെ ഉം ഇപ്പത്തെ തക്കാളിണെന്നുണ്ടെങ്കിൽ തക്കാളിയ ഒക്കെ താളിച്ചിട്ട് ഒടിന ഇല്ല കഷണം മാറ്റ നിിക്ക ആഹ
കുക്കറിലൊെേവിച്ചാലും കാണ അങ്ങെടും
അതെന്താന്ന അതെന വിടുത്തേന മീനൊക്കെ ഇതൊെ ക നല്ല ഉണ്ടാക്കെ നാലും അങ്ങനത്തെന്നാ അങ്ങനെ വിചാരിച്ച ജ്യൂസ് അടിച്ചച്ച് ഒഴിച്ചോണ്ട വരത്
അങ്ങനെ ചെയ്യാ ഇതാ മതിയല്ലോ
ആഹ അങ്ങനെെയ്യ ആഹ ജൂസ്ടിച്ചയ്ക്കുക ഉം
അല്ലെങ്കിൽ പിന്നെ എന്ത വെറുംന്ത കളിമ അത്രയും തുള്ളി വെള്ളത്തില് വേവിക്കാടുല്ലോ എന്നിട്ട് പിന്നെ വാട്ടുക വെന്തേനുശേഷം പിന്നെക്ക ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ടിട്ട് വാട്ടുക അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ ഒന്നിച്ച് വെച്ചാല് തക്കാളി അങ്ങനെ കിടക്കും കിട അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് കിട്ടിയത് അങ്ങനത്തെ ത കളിയാണോ ഇപ്പൊ ഇപ്പ കിട്ടിയ നല്ല തക്കാളി നല്ല നല്ല റെഡ് കളർ ആയി
ആഹ് ചെലത് അങ്ങനെണ് ഇങ്ങനെ ഇതിന് മുന്നേ അങ്ങനെ ഉണ്ട നമ്മള് കത്തിയിറ്റു മുറിക്കുമ്പോ അതിൻ്റെ ഉള്ളില് പുഴു ഉണ്ടാവും. ആ ചിലത് അങ്ങനെയും വരും നല്ല പുറത്തേക്ക് നല്ല ഇതാവും നല്ല ഫ്രഷ് ആവും മുറിക്കുമ്പോ കാണാ അറെ ഉള്ളില് പുഴു.
നല്ലതാവാനും പറ്റൂല.
ആ.
അങ്ങനെ കാര്യല്ല.
പിന്നെ വേറെ എന്തൊക്കെ?
ഏ
ഇപ്പ ചായകുടി ഒക്കെ കഴിഞ്ഞാ?
ഉം ചായ കുടിച്ചു. പിന്നെ എന്താ ഇനിപ്പോ എന്താ വൈകുന്നേരത്തിനുള്ള നോ ക്കണം കറി ഇണ്ടാക്കണം ഉച്ചക്ക് ഒന്നുല്ലാ ർണ് പണി ഒരുങ്ങി കുത്തിര്ന്നതേനി. വൈന്നേരത്ത് എല്ലാരും വര്നതല്ലേ. കറീ വെണ്ടക്ക കറി വെക്കണം. ഏഹ് വെണ്ടക്ക കറിയൊ
ആഹ്.
രാത്രി തട്ടുമുട്ടൊന്നും പോവൂലാ എല്ലാരും ഇണ്ടേ ആഹ് മൊക്കക്കും വേണം മക്കക്കും ഇപ്പൊ പറ്റൂല്ല ആഹ്. ഞാൻ വെക്കാട്ടോ.
ആഹ് ശരി എന്നാല്